ഹലോ
ആ ആ കേൾക്കുന്നുണ്ടോ
ആകേൾക്കുന്നുണ്ട് ആ എന്താ വിശേഷൊക്കെ
വേറെന്താപ്പ നല്ല വിശേഷം ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം ആ രാവിലെ കഴിച്ചു ഉച്ചക്കുള്ളക്കൊക്കെ ആക്കിച്ചിക്കണ് കഴിച്ചിട്ടൊന്നുംല്ല കഴിക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് ആ ആ വേറെന്താ ആഹ മഴയൊക്കെയാണ് മഴ ഇന്ന് അത്ര തന്നെ ഇല്ല എന്താ ജലദോഷം പിടിച്ചോ
ഇല്ല ഇല്ല നമ്മള ഇവിടെ മഴയൊക്കെ തന്നെയന്ന്
ആഹ ആഹ ആഹ ഇന്നലി മിനിഞ്ഞാന്നൊക്കെ ആഹ ഇന്നലെ മിനിഞന്നൊക്കെ വലിയ മഴയൊന്നുമല്ല ആ പിന്നെ അയിന്റെ തലേന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു
ഉ ആ ഇവിടെ ഇപ്പോ മഴക്കാറൊക്കെ ആയിട്ട് ഭയങ്കര നല്ല മഴയാണ് ഇപ്പ മോളെ ഞൻ അംഗനവാടി കൊണ്ടുവാക്കി വന്നിട്ട് അത്ര
ആഹ ആഹ കൊറെ പോവാണ്ടോ അംഗനവാടിക്ക്
കെറച്ച് ഇവിടെഅടുത്ത് തന്നെയാണ് ബസ്‌റ്റോപ്പ് ബസ്റ്റോപ്പ്ആ മൂന്ന വയസായി മോള്ക്ക് ഈ മാർച്ചിക്ക്ആ
ഏ ഭക്ഷണം ഒക്കെ ഉണ്ടല്ലോല്ലേ നല്ലോണം ഭക്ഷണം ഒക്കെ അംഗൻവാടിയില് പത്തര
ആ് ആ ആ ഇപ്പം കൊറ മാറ്റങ്ങളൊ നമ്മളക്കെ പഠിച്ച കാലല്ലാലോ
ആ അല്ല ആ കൊറെ മെനു വന്നക്കണേ ഞാന് ഇപ്പ എന്താവിടെ അടുത്ത അംഗൻവാടിൽ ഞാന് മോന കൊണ്ടോ യാക്കി ക്കി പത്ത്‌മണിയാകുമ്പോ ഒരു കടലമിട്ടായി പിന്നെ എന്താണ് ആഹ ആഹ ആ ആഹ എല്ലാം ഉണ്ട് പിന്നെ ആഴ്ചയിൽ ബിരിയാണി ഒക്കെഉണ്ടായിട്ട് മുട്ട കൊണ്ട് മുട്ട മുട്ടക്കെ പുഴുങ്ങി കൊടുക്കാനൊക്കെ ഉണ്ട് പാല് ഒക്കെ ഉണ്ടല്ലോ പക്ഷെ കുട്ടികളെ മോനൊന്ന് പോവാൻ മടിയായിരുന്നു
അതെ എന്റെ മോള്ക്ക് മടിയൊന്നുംല്ല ഇതന്നെ പക്ഷ ഭക്ഷണം കഴിക്കാ ഭങ്കര ബുദ്ധിമുട്ടാണ്
ആഹ ആഹ ആഹ ഭാഷ ഭക്ഷണമൊക്കെ വേഗം കഴിക്കോട്ടോ പക്ഷേ പോവാാൻ മടിയാണ് എന്നും കരയും കരഞ്ഞ് കരഞ്ഞ് ഞാൻ പോരുമ്പോഴൊക്കെ ഞാൻ അവ അവൻ ഒനെ അക്കിങ്ങാട്പോരുമ്പോഴക്കെ ഭയങ്കര കരിൽ ഈ ആ് കൊറ ആ കൊറച്ച് ദിവസം തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഒരു ചിൻ ങ്ങല ആൾ പറയും ടീച്ചറ് പറയും ഇങ്ങനെ ഞാൻ വിളിച്ച് നോക്കുമ്പോ ആ ആഹ് ആഹ പോകുമ്പോ മടിയാണ് ആ പിന്നെ ശനിയാഴ്ചൊക്കെ മൂത്ത കുട്ടിയ ഉണ്ടെങ്കിൽ അന്ന് പോവനും മടിയാണ് മൂത്ത കുട്ടി മൂത്ത മോൻ സ്ക്കൂൾ ഉണ്ടാവില്ല ശനിയാഴ്ചഅപോ അവൻ വിട്ടിൽ ഉണ്ടകിൽ അന്ന് മടിയാണ് അപ്പൊ കളിക്കണോ ആളിട്ടീല്ലേ അപ്പൊ പിന്നെ മടിയാണ്
രണ്ട് മക്കളാ ആഹ ആ എനിക്ക് മൂന്നാളുണ്ട് ആ രണ്ട് രണ്ട് മൂത്താൾ രണ്ട് ആൺ ആൺകുട്ടികളാണ് ഇവള് പെൺകുട്ടിയ ലാസ്റ്റ്ത്തത് ഉ അവള അങ്ങനെതന്ന ഇക്ക കമാർണ്ടാകുമോ മടിയാവവും
ആഹ മടിയണേ ആഹ അതാണ് ഉച്ചക്കുള്ളൊക്കെ ആയോ
ആ ഉച്ചക്കൊുള്ളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഉ വറവ് വറവക്കെ ആക്കണം അത്ര ചോറ് ഉണ്ട് ഇന്നലത്തെ ബാക്കി ഉണ്ടായിതിന അപ്പൊ അത് ചൂടാക്കാന്ന് വിചാരിച്ച് ഞാനും ഉമ്മിമാത്രേ ഉള്ളൂ രണ്ടാളേ ഉള്ളൂ കുട്ടികളൊക്കെ സ്കൂള പോയി അവര് സ്കൂളിൽ തന്നെ ഫുഡൊക്കെ ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ അവർക്ക് കൊടുത്തേക്കൊന്നും വണ്ട ഇല്ല കൊടുത്തേക്കൊന്നും വേണ്ട രാവിലത്തെ ഫുഡും കഴിച്ച്അവര് അങ്ങനെ പോയി പിന്നെ ഭർത്താവും ജോലിക്ക് പോയി ഉ
ആഹ ഭർത്താവിന് ജോ ഇതൊന്നും കൊണ്ടുപോണില്ല ഫുഡ് ഒന്നും കൊണ്ടുപോല ഭർത്താവ്
ഫു, ഫു, ഫുഡ്, ഒന്നും കൊണ്ടു പോവൂല. ഭക്ഷണം കഴിച്ചിട്ട്, അങ് പോവയ്യ, ആം, ആള്, പൊറത്ത്ന്നയിക്കും. ക്, ക, കൊണ്ട്പ്പ, പ്പോവാറൊന്നൂല്ല.
അ, ആ.
പിന്നെ, ഉച്ചക്ക അങ്ങനെ, ചോറൊന്നും കഴിക്കൂലാള്, എന്തെങ്കി, ചപ്പാത്തി, അങ്ങനത്തെന്തെങ്കിം, കഴിക്കാന്ന് പറയും, ഹോട്ടല്ല്, കേറീട്ട്.
ആഹ്, ആഹ്, ആഹ്, ആഹ്, ആ.
ഭക്ഷണം, അങ്ങനെ, ഇഷ്ടല്ല, മൂപ്പർക്ക്. രാവിലെ, പോകുമ്പോ, തന്നെ, എന്തെങ്കിലും, പിന്നെ, ഇത്, കൊണ്ട് പോവും, ഈ എ, ഉഴ്ന്ന്, ഉ, മറ്റേ, ഗോതമ്പത്തിന്റെ ഒക്കെയാണ്, കഴിക്ക. ഗോതമ്പത്തിന്റെ, പുട്ടും, ഉം, കടലക്കറിയ, ഗ്രീൻപീസ്, കറിയ ഇല്ല, അതൊന്നുല്ല, അങ്ങനെ, തടി, കൂടുന്നത്, കണ്ട് ഉള്ളര് ഇത്, തടി കൂടിക്കഴിഞ്ഞ, നമ്മുക്ക്ന്നെ, ഇപ്പൊര്, കെതപ്പും, കാര്യങ്ങളൊക്കെ, വരുവല്ലോ നോക്കാലോ, ഉം, ഹെൽത്ത്, നോക്കാന്നൊരു വിചിട്ട്, പിന്നെ, നട നടക്കുന്നൊന്നുല്ലല്ലോ, ഇപ്പൊ, ആരും, ഈ, വണ്ടി തെന്നെന്നല്ലെ, പോവുന്നത്, ബൈക്കില്, അപ്പൊ വയറ് ചാടും, അങ്ങനെയൊക്കെ, പ്രശ്നം വരും. അങ്ങനെല്ലള്ളരിത്, ഉം, അതുകൊണ്ട്, ഫുഡ് അങ്ങനെ, ഓവറ് കഴിക്കാറില്ല.
ആ ആ.
കൺട്രോളാണ്, പിന്നെ മധുരായാലും, അങ്ങനെ ഷുഗറിട്ട ചായ ഒന്നും കുടിക്കൂല.
ആഹ, ആ ശരി, ആ, അല്ല നല്ലതാണ് ഷുഗറൊക്കെ കൊറക്കണത്.
ഉം് നമ്മുടെ വീട്ടില എല്ലാരും, മ, മക്കൾക്കൊക്കെ അങ്ങനെതന്നെ, ഞാനധികം, മധുരംട്ടിച്ചൊന്നും, ചായ, അങ്ങനെ, കൊടുക്കൂല. ഇടാണ്ടെന്നെ, കൊടുക്കാറ്, പിന്നെ, ഇ, ബേക്കറി ഐറ്റംസ് കിട്ടിയാത്തിന്നും, എല്ലാരും അതും, അങ്ങനെ, അധികം, വാ ഈ, ബിസ്ക്കറ്റും, കാര്യങ്ങളൊക്കെ, മക്കൾക്ക്, അങ്ങനെ അധികം കൊടുക്കൂല ഈ, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, കാ രം, അതൊക്കെ മൈധയ് ന്റെയ് ഇതല്ലേ, അപ്പൊ അതൊക്കെ തിന്ന് ശീലിച്ചാപ്പിന്നെ, അവര്, ഭക്ഷണങ്ങളൊന്നും കഴിക്കൂല്ല.
ആ, ശരിയാണ്, ആ, ആ.
അവളി ഇപ്പൊ, ഞാൻ, അങ്ങനവാടിൽ, പോവാനെറങ്ങിയപ്പോ, മഴ പാറിയാണ്, പിന്നെ എടുത്തൊക്കെയ, കൊണ്ടാക്കിയത്.
ആ, അതാണ്ലെ, മഴ, ഇങ്ങനെ പെയ്യുമ്പോഴൊക്കെയാണ് മടി, കൊണ്ടയാക്കാനൊക്കെ. ആ, പിന്നെ, ആ, മൂന്ന് മണിക്കൊക്കെ, ഉണ്ട തല്ല, ആ മഴയൊക്കെ, തോർന്നാൽ, ല്ല മഴയൊക്കെ പെയ്യുമ്പോ, കൊണ്ടുവരാൻ, പോവുമ്പളൊക്കെ, ആ സമയ ഇതൊക്കെ, ഭയങ്കര, മടിയാണ്, ലെ. ആ, മഴത്ത്, കൊണ്ടരാൻ, പോണതൊക്കെ, ആലോയ്ക്കുമ്പൊ, കൊണ്ടയാക്കാൻ, തോന്നൂല.
ആഹ്, നല്ല, മഴെ, ഇന്നലെ, വൈകുന്നേരൊക്കെ, നല്ല മഴ ണ്ടായിനിം, ഇരുടടച്ചിട്ട്, ഉം.
ആ.
വെയിലില്ലാത്തോണ്ട്, ഡ്രസ്സ്, ഉണങ്ങുന്നില്ല, മക്കള , ഉം, മക്കളൊക്കെ, വെറ്, വെറും, വെറും, മാറ്റി കളിക്കുവല്ലോ, ആ, യൂണിഫോമ്, തന്നെ.
ഞാൻ, ഫാനിന്റെ, ചോട്ടില്, ഇങ്ങനെ, ഇട്ണോണ്ടയ്, പിന്നെ, യൂണിഫോമൊക്കെ, പിന്നെ, ആ, തുണികള, അ, ആ
അന്നെ, രാത്രി, അലക്കിയിടിട്ട്, ഫേനിന്റെ, താഴെട്ടാല്, കൊറചൊണങ്ങി, കിട്ടൂമ്.
ആഹ്, അല്ലാഞ്ഞ, ഉണങ്ങൂലേ, ഉണങ്ങാഞ്ഞാ, പിന്നെ, ഒരുമാതിരി, സ്മെല്ല്, ഒക്കെക്കാരോ.
ലോ. ഉം, അങ്ങനെ, തന്നെ, ണ്ടാവ, നമ്മളങ്ങനെ, എന്തെങ്കിലും, ഉം, എ, അലക്കുന്നയില്, കംഫേർ
ആ, ആ, ഉറ്റിക്കാറ്ണ്ട്. റ്റിക്കാറുണ്ട്, ആ, അപ്പൊ, പിന്നെ, അയിന്റെരു, തൊക്കെണ്ടാവും, പക്ഷെ, ന്നാലും, ഉണങ്ങാ ഞ്ഞാലെന്താന്നോ ഈ, കട്ടിള്ള, ഭാഗങ്ങളൊക്കെ, ണ്ടല്ലോ, കട്ടില്ല, സ്ഥലങ്ങളൊക്കെ, പാാന്റിന്റെക്കെ, അരക്കെട്ട്. അങ്ങനത്തെ, സ്ഥലങ്ങളിലൊക്കെ, ഉണങ്ങാന്നാലൊര്, വേ, ഒരുമാതിരി, ഒരു എഹ്, സ്മെല്ലിങ്ങട്ട്, വരും, ആ, ആ, ഒരു, സ്മെല്ല് രാണ്. ആ, ആ, ഭക്ഷണൊക്കെ, ആയ്, ഞാനനി, കുട്ടി കുട്ടികളെ സ്കൂൾക്ക് പോകുന്നതിന് മുമ്പ്ന്നെ എന്താഓക്ക് കൊണ്ടോണം ചോറൊക്കെ അപ്പൊ പിന്നെ ഞാൻ വേ ഫുഡ് അപ്പ തന്നെ ഡാക്കലാണ് പിന്നെ ആനല്ലേ ഉള്ളു പിന്നെ ഞൻ ഒറ്റക്ക ഉള്ളു ഇല്ല സ്കൂൾ ഫുഡ് ഇല്ല അവൾക്ക് അവൾക്ക് നമ്മള് കൊടുത്തേക്കണം
ആ് അപ്പൊ വേറെ സ്നാക്സ്യറിയും ഫുഡ് കയറിയും ഒക്കെക്കള്ളൂ
എല്ലാം വേണം ആ കൊടുക്കണം സ്നാക്സ് എ പഴം വാട്ടിയതോ ബ്രെഡ് ഇണ്ടൊെ ോ എന്തെങ്കിലും പണം കൊടുക്കും ഉ
ഉ ഇവരിക്കും എൽ കെ ജി യു കെ ജിയിൽ എങ്ങനെ ഉണ്ടായിനി സ്നാക്സ് കൊടുക്കല് ഇപ്പം പിന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടാമത്ത ആള ഒന്നിലേക്കായി പിന്നെ മൂത്താള രണ്ടിലേക്കായി അപ്പൊ അവര് ഗവൺമെന്റിലേക്ക ആായി അപ്പൊ അതുകൊണ്ട് അേം സ്നാക്സ് വേണ്ടന്ന് പററ സ്കൂൾന്ന് കർശനട്ട്ങ്ങനെ പറയും ാക്ങ്ങൾ കൊടുു വിടണ്ട പിന്നെ അതൊരു വേറെ തന്നെ ഈ പ്ലാസ്റ്റിക് ഒക്കെ സ്കൂളിൽ കൊണ്ടുവന്നിട്ട് അവര് ഇ ബിസ്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടന്നിട്ട് അ അതൊ പ ോിച്ചി പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എല്ലാം മുട്ടായിന്റെ പ്ലാസ്റ്റിക് കടകല്ലാസ് വരെ പാടില്ല എന്ന് പറയും അപ്പൊ അങ്ങത്തെ ഒന്നും കൊടുക്കാൻ പാടില്ല ആ പിന്നെ സ്കൂളന്ന് തന്നെ ആ അംഗനവാടിൽള്ളതു പോലെ തന്നെ സ്കൂള ണ്ട് ഗവൺമെന്റ് സ്കൂളിൽഈ മുട്ട പാലൊക്കെ ഉണ്ട് ഓരോ ദിവസങ്ങളിൽും ആ അങ്ങനെ ഉണ്ടവരിക്കും ആ അത് പാലല്ലാത്ത ദിവസവും ചിലപ്പോ പായസം ഉണ്ടാവും അരിപ്പായസൊക്കെ അങ്ങനെ അങ്ങനെല്ലാം ഉണ്ടാവുംരിക്കും ഉനെ ഉച്ചക്കും നല്ല ഭക്ഷണം തന്നെയാണ്
ആഹ് ആ ഉച്ചക്കൊക്കെ നല്ല ഭക്ഷണണ ഞമ്മളൊന്ന് പഠിച്ചു തന്നത്തെ പോലെല്ല നമ്മളൊക്കെ പഠിച്ചു തന്ന എന്താ ചെറുപയറും ചോറുംഅങ്ങനെ കടലും ചോറും ആ ആ എന്നാൽ അത് എന്നാലും അത അങ്ങനെ കഴിക്കന നമ്മളൊന്നൊരു പരാതിയില്ലേന കിട്ടോ നമുക്കൊന്നന്ന് ആരോടൊ ഒരു പരാതിയില്ലേക്ക് കിട്ട പൊക്കെ കഴിച്ചിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പരൊക്കെ സാമ്പാറുണ്ട് ഉപ്പേരി ഉണ്ട് എന്നാ തന്നെ പറയാ എത്താ അസ്കൂളത്തെ ചോറ് എത്താ അസ്കൂളത്തെ ചോറ്ന്ന പറ ആ ഞാൻ പറയ പറയുന്ന ചെയ്യുംഅ ആ ആ ആ ഇവരെ അങ്ങനെ പറയുന്ന ആ് ഒരു കൂട്ടയിട്ട ചോറ് എത്താ എങ്ങനെയണൊക്കെ കഴിക്ക ഞാൻ പറയും ഞങ്ങളൊക്ക കഴിച്ച ഞങ്ങൾക്ക അത് ടസ് ന്നെനു അതൊക്കെ വലുതായിനു ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും പറ
പുറത്തേത്തെ ഈ ഫാസ്റ്റ് ഫുഡ് അതൊക്കെ മതിയല്ലോ മക്ക
ആഹ അങ്ങനെ കഴിച്ച ശീലമായതൊണ്ടേ ആ ആ വേണ്ടത് ഏ കാര
്സ് അങ്ങനത്തെ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വേണ്ട പിന്നെ അധിക അ അതും കൊടുക്കാൻ പാടില്ല രണ്ടാമത്തെ ആ ക്ക് വയട്ട പ്രശ്നമുണ്ട് വയങ്ങനെ കായല പ്രശ്നായിട്ടു അഡ്മിറ്റൊക്കെ ആയിട്ടുണ്ടായി അപ്പ അതും ഉ അതങ്ങനെ അപ്പോ പുറത്തത്തെ പാക്കറ്റ് ഫു്സ് ഒും കൊടുരുന്ന്ഞ്ഞണം അതി ഡോടറെ അഡ്മി ആക്കി പിന്നെ അത മുതലേ അതും അങ്ങനെ കൊടുക്കാൻ അധികം കൊടുക്കൻ അതും പേടിയാ ഡെയിലി കൊടുക്കുന്നനുസരി ചെയ്താവും പ്രശ്നം വരും വയറിന് അങ്ങനെ
ആ വൈകിട്ട് വൈകിട്ട് എന്താ കയിക്ക എന്നിട്ട് വൈകിട്ട് എന്തെിലും സ്പെഷ്യൽ ഇണ്ടാക്കോ
ഇല്ല വൈകിട്ട് അങ്ങനെ ഇതൊന്നുമ ഇല്ല ഇതന്നെ ഇവർക്ക് ഈ പാക്കറ്റ് മറ്റേ ചിപ്സും കാര്യങ്ങളൊക്കെ ഒക്കെയാ ഇഷ്ടം ഉം എവിടൊക്കെ മാഗ ആി തരാന്ന് പറയും പിന്നെ ഞാന അധികംങ്ങനെ മാഗി ആി കൊടുക്കാറില്ലോ മാഗിയൊക്കെ ഭയങ്കര ല്ലേ പ്രശ്നല്ലേ മാഗി ഒക്കെ കൊടുക്കുമ്പോൾകൊടുക്കുമ്പോ
ആവുമ്പോ കുഴപ്പം ഇതന്നൊക്കെ ആവുമ്പോഴേ ആ ആ് ആ് ആ ഞാനിങ്ങനെ രാ രാഗിയ ഒക്കെ കൊണ്ടുവന്ന കാണ്ടക്കെ അത് അരച്ച കണ്ട ക്ക ഇങ്ങനെ എന്താണ് ഇതൊക്കെ പായസം പോലെ ഇണ്ടാക്കാണ്ട്
മതിയല്ലോ
ആ ആ ആ ഏ ഇവർക്ക് ഇഷ്ടാണ് ആ മൃതപൊടിയൊന്നുംഇൻക് ൻനിക്കിപ്പോ കുട്ടിയാളില്ലാത്തത് കൊണ്ട് അമൃതപൊടിയൊന്നും അങ്ങനെ കിട്ടാറില്ല ഇങ്ങനെ വീട്ടി വീട്ടിലൊക്കെ പോയാല് ആങ്ങളാരെ കുട്ട്യാൾക്കൊക്കെണ്ട് ന്നിട്ടങ്ങെനെ കൊണ്ടരും ന്നട്ട് ഞാന് പിന്നത് തേങ്ങ ക്കെട്ട് വർത്ത് പൂരപ്പൊടിയൊക്കെ ആക്കിക്കാണ്ടൊക്കെ ണ്ടാക്കി വെക്കും
അതിനെക്കൊണ്ടെനിക്കൊരിക്കൽ മറ്റേ മുറുക്കാക്കിങ്ങ്ണ്ടായിരുന്നു മുറുക്കൽ രി ചുടാൻ വേണ്ടി നല്ലതാണ് കൊറച്ചിങ്ങനെ മുളക് പൊടും ഉപ്പും ഒക്കെ ഇട്ടി
ആ ആ ആ ആ ഏ ഏ അത് ഞാൻ ഞങ്ങള് ണ്ടാക്കിയോക്കീട്ടില്ലന്നാല്
ആ അത് നല്ല ടേസ്റ്റ് ആണ് മുറക്കാക്കിട്ട മറ്റേ ഈ പിന്നെ അച്ചിലിട്ടിട്ട് ഇങ്ങനെ മുർക്കിന്റെ ഷേ്പ്പാക്കീട്ട് പൊര്ച്ചു കോരും
ല്ലേ ആ ആ ആ അങ്ങനെ പോരുവോ ആ
അതിരും ചെറിയ ഉപ്പും പിന്നെ എരുവെല്ല ആയ്ട്ട്ങ്ങനെ നല്ല ടേസ്റ്റാ കഴിക്കാന്
ആ ആ ഞാന് അങ്ങനെ ഉണ്ടാക്കിയോക്കീട്ടില്ലന്നാല്
ആ അത് നല്ല ഉറപ്പുള്ള ഭരണിയിലാൺട്ട് അടച്ച് വെച്ചാ മതി അന്നേരം കുറച്ച് കാലത്തോളം എത്തും
ആഹ് ആഹ്
നല്ല ടേസ്റ്റാ നമ്മള് പുറത്ത്ന്ന് വാങ്ങിക്കുന്ന മുറുക്കിനെക്കൊട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടീട്ട് ആ അതിന്റെ കൂടെ കുറച്ച് ആ ആ ശരി